ഹലോ.
ആഹ് എന്താ പണി, കെടന്നോ?
കെടന്നില്ല കെടക്കാൻ നിക്കേണെ അപ്പൊ കുട്ടിക്ക് സുഖം ഇല്ലേ വയറുവേദന ഓന് എന്തോ മൻ മന്തി എന്തോ കയി രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് മന്തി തന്നേനി. അപ്പ അതിന്റെ എന്തെങ്കിലും ഇക്കാരം
അതെ
അപ്പൊ ഞാൻ ഇന്ന് ചെ രാത്രി ആഹ് കെടന്നു ഒറങ്ങാണ് അപ്പ ഓന് കഞ്ഞി എന്തേ വെക്കട്ടെ ഇപ്പ അടുക്കളേക്ക് വന്നതാ
അതെ ചെറിയരി കഞ്ഞിയോ?
മ്ഹ്
ഉം
അവിടെന്താ ഭക്ഷണൊക്ക കഴിച്ചോ ആഹ് കുട്ടി കെടക്കാണ്
ആഹ് അമ്മന്നട്ടോ കഞ്ഞിവെക്കണ്
അതെ
കുട്ടികളെ പാറല്ലരി ഇണ്ടാവുല്ലേ രാത്രില് ഉം ഭക്ഷണൊക്കെ നേരത്തെ കഴിച്ച് പോൻ ഓർക്കത്തിലോണാണെങ്കിൽ അതിന
അതന്നെ എന്താ യ വണ്ടി മൂന്ന്
ഉം
ഇന്നത്തെ ക കിടക്കാരിയാണ് കിടക്ക
ഉം കടന്ന ഉറങ്ങിന് ഒന്നും കഴിച്ചീല്ല ശഛർദ്ദിച്ചാ കിടന്നുറങ്ങത് അപ്പൊ സോണരിയാണെങ്കില് ഉ ശദ ചെയ അപ്പ ഇ ഒരു മന്തിന്ന്റെതരാ മായോണസ ഒക്കെ നല്ല കൂട്ടി
ആ അതന്നെ ഇ കുറപടി ആശ കൊണ്ടണ്ടേ
ഉം
മഴ എന്തായിരുന്നു അങ്ങടെ
ഏ ആ മഴന്ന് രാവിലെ മുതലേ മഴന്ന ഭയങ്കര മയായിരുന്നു ഇവിടെ അണ് കൊറവുണ്ട് വൈകുന്നേരക്കെ നല്ല മഴുണ്ട്
തന്നെ മഴ
ഉം
ഇന്നല പിന്നെ വേരില്ലാണ്ടൊക്കെ തുണികളെ ഉണങ്ങി കിട്ടി
ഉം അപ്പോ ഫ്രീ ആണല്ലേ ഭക്ഷണം കഴച്ച് റൂമിലേക്കാരല്ലേ
ആ റൂമിലാണ് ഇപ്പോ പഠക്ക കഴിഞ്ഞ ആ അ അനെ ശരിവുമ്പോ
ഉം
രണ്ടാളും ഉറങ്ങി ഇപ്പ നേരത്തെ ഉറങ്ങി ഇപ്പ ആ സ്കൂളിലല്ലേ
ഉം
സിനിമ ഇവിടെ ടി വി എന്താ കംപ്ലൈന്റ ആയിട്ട് ഇരിക്കണ് അ രീതിക്കി തോണണം
കുട്ടികളെ കൊറക്കാലി രാത്രിയതാ പണി വണ്ടത്ര ന്ന ഉണ്ടാവലേ
ആ അതകാണതേ അത് പിന്നും കാണാന രസണല്ലോ
രസാണ് ജഗദീഷിന്റെൊക്കെ വേറാവ ഉം മതിപ്പില്ലാവല്ല എല്ലാ നല്ല കഥയാണല്ലോ
ആ കാണാനും കുടുംബത്തോട് കൂടിന്ന് കാണാനും പറ്റും
ആ ശരിയാണ്
അ പിന്നെ അവസ്ഥൊന്നും കാണുന്ന ഒരു കുഴപ്പമില്ല
ഉം സ്ത്രീതന്ന മഞ്ഞേ സ്ത്രീധനം അമ്മ അമ്മ അയയമ്മ അതൊക്കൊറല്ല
ആ അതൊെല്ലക്ക വല്ല ഇഷ്ടമായി വീച്ചാലും അികംണ്ടാവരുണ്ട ആ സിനിമ
ആണോ ആ അതങ്ങനെ കൊത്രോട്ടം കണ്ടരാന്നാലും ഇങ്ങനെ അടിച്ചു വിടും രസല്ല എന്താ അന്നെ ഇതിനൊക്കെ സുകുമാരിയൊക്കെ എന്തോര അഭിനയമാണ്
കുറവച്ച കണ്ട പിന്നെയ
ഉം
നമ അത് അും കണ്ണോക്കുമ്പോ മടുപില്ലല്ലേ പിന്നെ പിന്നെ ഇങ്ങനെ കാണാൻ തോന്നും നമുക്ക് ആ ആ കാരണംച്ചാ ആഹ അപ്പക്കെ എന്താണ് ഇപ്പൊക്കെ സിനിമണ ആ സിനിമ കണ്ട ഇപ്പ എല്ലാരും പിനെ പോയി കാടും ആഹ് അതൊക്കെ ഒക്കെ പടങ്ങളാ നല്ലൊരു പഴ്താണ ഒക്കെ
സേജ് അന്നത്തക്കെ ഒരു മെസ്സേജ് തരുന്നതിന് ഇന്ന് എവിടെ മെസ്സേജ് ന്
ഉം ആ അന്ന് എല്ലാം മെസേജാ ഇന്ന് അയിൽ കണ്ടിട്ടേ അത്തെ ആ അങ്ങത്തെ സേജ്കങ്ങളാണ്ണ്പ്പ അടിം കുത്തും തൊട്ടേനും പുട്ച്ചേനും അയിന് കെള്ളെ അതൊക്കേണ് ഇപ്പത്തെ സിൽമ അതൊക്കെ കണ്ടിട്ടാണിപ്പ പടിക്ക്ണേ
ഇതാ ഉം
നിങ്ങളെപ്പളാ കടക്കലപ്പൊ
കെട്ക്കാനൊക്കെ കൊറേ ടൈം ആവും നേര്ത്തെ അട്ക്കളേന്നൊക് നേര്ത്തൊർങ്ങും റൂമിലൊക്കെ എത്തും
ഉം
കെട്ക്കാ പത്ത് പന്ത്രണ്ട് മണിയാ ഉം ഉം ഇന്നിപ്പതാ നേര്ത്ത കെട്ന്നൊർങ്ങും ഉം ഇന്നിപ്പോ നേ ത്തെ നീക്കും മൂന്ന മണി നാല മണിയൊക്കെ ആവുമ്പോത്തിന് നീക്കും ഓല്
ഞാൻ പിന്നെ നാല് ഞാൻ പിന്നെ ആറ് മണിക്കാ എണീക്കല്
അത അതെ ഇവിടെ അമ്മ അതെ
ഉം ഓല് നേര്ത്തെ സുബയ്ക്ക് നിസ് ഓതി നിസ്കര്ച്ചവ്ടെ കെട്ക്കും
ആഹ് ശരി
ഞാൻ പിന്നെ ആറ് മണിന്റെ ര്ത്ത് എപ്പ്ളേങ്കിലൊക്കെ നീച്ച് വരും എന്നാലും വിളിച്ച് ശല്ല്യം ചെയ്യൂല്ല വിളിച്ച് എണീറ്റാന്ന് പറയില്ല അമ്മായിമ്മീം
ആഹ് ഏ
ഉം തന്നെ
ഇവിടെല്ല അങ്ങനെ എനിക്ക് ഇതൊന്നും പറയാനൊന്നുല്ല ഇവടെ അമ്മ അമ്മ നാർത്ത നീക്കേ ആഹ് ഇവിടെ അമ്മായ്മ്മണ്ട് എളേച്ഛനും ഉണ്ട് അമ്മ ഏ ആയുർവേദ ഹോസ്പിറ്റൽല്ല ക്ലീനിങ്
ആണോ
പിന്നെ എളേച്ഛനുണ്ട് ഹസ്ബൻഡും കിട്ട്യോളും ഞങ്ങൾ പിന്നെ അമ്മ ഇന്റമ്മ വന്നേന്നു ഇന്നലേ അമ്മ വന്നു മിച്ച ചോറൊക്കുണ്ടിട്ട് പോയി ഇത്ര കാണാൻ തോന്നിട്ട് വന്നതാണ് ഇവിടെ ഞങ്ങ്ക്കാണെ പർ ആഹ് ഞങ്ങക്ക് ഇവിടെ ചെക്കൊന്നും കിട്ടാല ഉം അപ്പൊ പിന്നെ അമ്മ അവിടെ ഇന്റെ വീട്ടിൽ അവിടെ ചക്കണ്ട് അപ്പ അവിടുന്ന് അമ്മ ചക്ക ചൊളൊക്കെ കൊറച്ച് കളഞ്ഞിട്ട് കവർലൊക്കാക്കീട്ട് കുട്ട്യാളെ വിചാരിച്ച വന്നാണ് പറീണ്ടത് ആ ആ ഇന്നിട്ട് അത് ചൊളൊക്കെ പർച്ചിട്ടിണ്ട് ഉം ഇ
ഉം
വിചാര്ച്ചിട്ട കൊണ്ടന്നന്ന് ഞാൻ വിചാരിച്ച് വന്ന അപ്പൊ അത് അങ്ങനെ ആലോയ്ക്ക അമ്മമാരുണ്ടാവുവല്ലേ
ആ അതെന്നെ ഇവിടെ അങ്ങനന്നെ ഇവിടെ മക്ക് ചക്ക ചക്കന്ന് പറഞ്ഞ ജീവന
ഉം
അപ്പൊ പോനെ വെക്കും ഇവിടെ കു കുജിലക്കൊക്കെല്ലാണേ സൂക്ഷിച്ചൊക്കെല്ല
അതെ എന്താക്കിട്ടില്ലേ
ഉം എനക്ക്ഷ്ടല്ലേ ഞൻപ്പ കഴിക്കല്ല
ഉ പതിയ കഴിക്കൂല
വ ഞാന എനിക്കും ഇഷ്ടേന ഇപ്പൊ വയറന്നെ ഇപ്പൊ ഗർഭിണിയ ആയിണ അപ്പ പറ്റണില്ല
ആഹ ആ അതോണ്ട് പ്രജനല്ലേ ഏ ചോറ് കഴിക്കും കൊഴപ്പില്ല സർദി അതൊന്നുമല്ലല്ലോ
ചഛർദ്ദി ഇതുവരേ ഛർദി വരെ രണ്ട മൂന്ന് നാാലു മാസം വരേ ഛർദ്ദി ഇപ്പ മാറിട്ടുള്ളു ഇപ്പളാ വല്ലൊന്നും കഴിക്കല ഒടുങ്ങി
ആഹ ശരി അന്നെ കൊണ്ടന്ന് കഴിക്കല്ലേ കുട്ടികള എത്തത്ത കുട്ടികള
ആഹ കുട്ടികളൊക്കെ ക കുട്ടികള് അഞ്ചാം ക്ലാസ്സില ഒന്ന് വലുത് ചതി ര എണ്ടല്ല
ഉ അ ആ സ്കൂളിനല്ലേ ഇനിപ്പോ സദ്യ വെച്ചിട്ട് നാളെ പോ നാളെ പറഞ്ഞേക്കില്ലല്ലോ
ഉ ഇത്വരെ ലീവ്യിട്ടേ ഞാനിപ്പോ വല് കുുട്ടികളാണെങ്കിൽ ഇ ഹോംവർക്ക് ചെയ്യണില്ല ഹോംവർക്ക് ലാസ്റ്റ്ത്തെ ദിവസപ്പ ഇന്ന ഇ ഹോംവർക്ക് ചെയ്യണ ദിവസം ര സൈവില്ലല്ലോ ഒഴവാണല്ലോ നളെ ചെയ്യാന്ന് പറ കുട്ടികള് ആഹ അതുവരെ ചെയ്യാതക്ക
ആഹ
അപ്പൊ അങ്ങനെ സമ്മയിച്ചു കൊടുത്താണ് അപ്പൊ ഇന്ന് ചെയ്യാന്ന് വിചാരിച്ച വയറുവേദന ഉ മറ്റവനാണെങ്കിൽ പന്ത് കളിച്ചച്ച് വന്നായിട്ട് മുള്ത്തിന്ന് കാര്ല്
ആഹ അത്പ്പോ ഒരു ഇത്
ഉം അതന്നെ പററിഞ്ഞത് എന്തെങ്കിലുംക്കെ ആയിട്ട് ഇപ്പോ മള്ള് കുത്തിയായിട്ട് അവിടെ വീങ്ങീനെ മ മുുള്ളൊത്തി വീങ്ങണ് എന്നിട്ട് അത് വരെ ആ മു കൊണ്ട നി അപ്പ തന്നെ എടുക്കണ്ടേ അ ഇനി കാല് തൊടൻ പറ്റൂ വീങ്ങീന
ആഹ അതപ്പത്തിന എടുത്താ മതിയിരുന്നു
മതെ അപ്പൊ അത്വരേ പറഞ്ഞില്ല അത്വരേ ഇത് കളിച്ച് ചാടി ക കഴിഞ്ഞി
ആഹ കളിന്റെറെടൽ അറിയിൂല അത് അപ്പൊ എന്തും ഉള്ള കുത്തിയാലും എന്തായാലും അറിയില്ല കളിന്റെടയിൽ
ഉം അ രാത്രിയള അപ്പ ഇ നമ്മള ആവശ്യാണ് അത്വരെ നമ്മള് പറഞ്ഞൊന്നും കേൾക്കൂല നമ്മള് പറഞ്ഞന്നുക്ക അപ്പ ഞാൻ പറയാനേ ഞാൻ അത് വരണംന്നും കേക്കേല്ല അപ്പ എനിക്ക് മുുള്ളുത്തപ്പ ഒന്നന്നില്ല എൻ ചേടുത്തക്ക് അപ്പ ആവശ്യാണ് അത് വരെ തർ പത്തരം വഞ്ഞ ആ
ആഹ് ഉ അപ്പൊ
ചപ്പോ ദേഷ്യം മുടിച്ച ഞാൻ ചെറുതനെന്നെ ഉം ചെറുതൊ അത തന്നെ ഇപ്പൊ കടന്നല്ല അടതാ ചുടുവെള്ളം വെച്ചെടുത്ത് ഇപ്പ എന്താ ഇപ്പ രാത്രിയോണ്ട് എന്താ ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മള് അപ്പൊ ഞാൻ ജെമീനിനോട് ചോദിച്ച നോക്കി മുള്ളള്ത്തി എന്താ ചെയ്യ ചൂടുവെള്ളത്തില്ൽ കാലിട്ട് വെച്ചിട്ട് പിന്നെ മള് എടുക്കാൻ ശ്രമിക്കാ നക്ക ണ്ട് അപ്പ അങ്ങനെ ചെയ്ത് നോക്കിയ മള്ള് കിട്ടണില്ല എന്താ കുത്തിയറിയന്റെറെ ആ അതൊക്കെ ചെയ്ത് നോക്കിയ ഇപ്പ റൂമക്ക് പോയിണന്
കാണുണുണ്ടോ
ഒരു ഇത്ണ്ട് പ പാടുണ്ട്
ഏ മുണ്ടക്ക് കേറണണാവോ
ഉം എതാണ് ചെരുുപ്പന്റെ ഉള്ളുക്കൂടെ കുത്തിയതാണെക്കെ പറണം മറ്റേതേ കാരണം
ഉ ചെരിപ്പ് ഏ അത് വേണെ ചെരുപ്പോ ആ അത് ഉള്ളക്ക്ൊന്നും കേറൂലാ കു ത്തിയവേദന അന്നെ ഒന്ന
ആഹ ചെലപ്പ അങ്ങനെയാവുംും
ആഹ കുത്തു മ്പോകുത്തിയ അതെ ഏ അടിയില കാലിന്റെ അടിയിലാ
ഉ കാലിന്റെ സൈഡിലായിട്ട് മടമ്പിന്റെ ആ ഭാഗത്തായിട്ട് സെയ്ഡ
ആ പന്തൊക്കെ കളിക്ക ഇടലൊക്കെയാണ് മറിഞ്ഞപ്പോൊക്കെ ആയതാവും കാലൊെ മഞ്ഞപ്പോ ആഹ എന്നാ ശരി എന്നാല ക്കെ